ഹലോ
ആ എന്തൊക്കെയ വിശേഷം
നല്ലത് സുഖായിട്ട് പോണു
ഉം ചോർന്നോ
ചോറന്നില്ല മോള് മദർസക്ക് പോയി വന്നിട്ടില്ല
എപ്പഴാ മദ്രസ എപ്പഴാവിട
ഇപ്പൊ വിട്ടണ് ഓല്ങ്ങോട്ട് പോണ സൗണ്ട് കേക്കണ്ട് മ്മെക്
ഏഹ് നോക്കിക്കണോ അതോ വേറെ ആൾണ്ടോ
ആ ഇതില് ഒരുപാട് മക്കളുണ്ട്
ഏ റോഡ് സൈഡിൽ ആയോണ്ട് പേടിക്കാനൊന്നുംല്ല
ഇല്ല ഇല്ല അങ്ങനത്തെ പേടി
ഉം ചെർത് ഒറങ്ങ്യോ ചെറിയ മോള്
ഇല്ല ഓള് ഹോം വർക്ക് ചെയ്ത മദ്രസിലും സ്കൂളിലും കൊറേുണ്ട്
ഉം ഹും തിന്നലൊക്കെ കയ്ഞ്ഞോ ഭക്ഷണം കയിക്കലൊക്കെ ഉം ചെറ്ത് ഉം ഏഹ് മാെറ്റേ മോന്റെ കയ്യെന്തേ ആയ് പോയോ
ആഹ് ഓനെന്ന് കൊണ്ടോയാക്കി ഉം ഹും
ആഹ് ഇഞ്ഞെന്നാ കെട്ടെണ്ട്യെ
അത്പ്പഞ്ഞ് രണ്ടായ്ച്ച കയ്യണ്ടേ പ്ലാസ്റ്റ്റ്
ഉം എന്താപ്പ പറ്റ്യേ ഓൻ ആദ്യം കെട്ട്യെത് കയ്ച്ച്ടെ കയ്ച്ചാണ്ട് ഓൽ ഓല് കൊണ്ടാേവും
ആഹ് ഓല് മറ്റേ വട്ക്കേ കൊണ്ടോയ്ന്യെ ഉയ്ച്ച്ൽന്റെ
എട്തെക്ക്
അത് കയ്ച്ചിട്ടൊന്നുല്ലേനി അങ്ങനാണ് കുണ്ടോയെക്കേനി
ഏഹ് ട്ടോലെക്സറെ ട്ത്താേക്കീണ്ടാവുംലേ എന്താല്
ചെർതായ്ട്ട് എല്ല്ന് സ്റേ സ്ക്രാച്ച്ണ്ട് അ അത് ഓനെ ഹോസ്റ്റേ റൂമില് പിന്നെ വെളിച്ചെണ്ണ ചിന്തിനിലോ കൂട്ടികള് ആരോ-
ആഹ് ആഹ്
ഈമ് വ്ടെ നെലത്തേക്ക് വീണില്ല ഇല്ലേ ഇരുമ്പിന്റെ കട്ടിലല്ലേ അതിമേലേടിച്ചതാണ്
അയ്യോ വേദനനോക്കെ ആയിണ്ടാകും
ആഹ ആ ഒരു ഊക്കിലല്ലേ അടിച്ചേനെ ഉം ഉം അതാ പിറ്റേന്നാ അപ്പന്നെ ഒരു പിന്നെ ഓ അപ്പ പറഞ്ഞില്ല പിറ്റേന്ന് വീക്കം വന്ന- അപ്പൊ പോയി പറഞ്ഞതാ ഉസ്താദ്മാരോട്
ഉം
അത് ചെറുതായിട്ട് വെട്ടിട്ടുണ്ടാവും അല്ലെങ്കി അ- അപ്പത്തതന്നെ വരുല്ലോ എല്ലിന് ഒന്നും പറ്റില്ലെങ്കി അപ്പൊ ഇന്ന് ഓല് കൊ ണ്ട് ആ കൊഴപ്പില്ല പാസ്റ്റർ ഇണ്ട് അയിന് ഓൻ എല്ലാം കാട്ടണ്ട്ണ് ഓന് എത്തുല്ല
ഇഞ്ഞു ഇടേണ്ടിവരോ ഇത് കഴിച്ചാല്
അത് പതിനഞ്ച് ദിവസം കഴിയേണ്ടെ എന്നാലല്ലേ അറിയൂ അപ്പൊ ആള് പോയോ ഇനി വ്യാഴ്ച്ചാ അ ന്ന കൊണ്ടരാൻ മെണ്ടിരിക്കും ആ തിരുമ്പാള്ളത് തിരുമ്പാള്ളത് കൊണ്ട് പോവാനും കൊണ്ട് പോകുന്ന ത കിടുത്ത സില്ല പറഞ്ഞാണ്ട് ആ വലത്തേ കൈന്നാണ് ഇനെ ഓനെ എട ത്തോട വയ കൊണ്ടായിുന്നന് ആ എയ്ദനു പ്രശ്നവില്ല ആഹ് തി രുമ്പ തിരുമ്പാന് ആഹ ആ തിന്നാല് പിന്നെ സ്പൂണോ ഉം പിന്നെ ഇപ്പോ- മറ്റേ കൈകൊണ്ട് നിന്നേണ്ടി വരും കൊറ ചക് അാന്ന് നല്ലോ കഴിയാഞ്ഞ
പിന്നെ അടുത്തന്നെ ആയതൊണ്ട് ഭയങ്കര ഉപകാരണ്ടാ എന്തൊരു പ്രയാസ പ്പോ അങ്ങനത്തെ കാര്യങ്ങൾകൊക്കെ
ആഹ് അതന്നെ അടുത്തായണ്ട് കുണ്ടരാനും കൊണ്ടവാനും
ഉമ് ഇപ്പ ആണെങ്കിൽ ഇപ്പ എല്ലാ ആഴ മാറോള എല്ലാംഴച്ച കൊണ്ടന്നാലും അൻക്
ആഹ് ഇനിപ്പ എല്ലാ ആഴ്ച്ചേ അങ്ങനെ കുണ്ട്ര പറഞ്ഞാണ്ടേ പോ
ഉമ് ഉമ് അയ് ശരി ആരെ ഒനപ്പനെ കൊണ്ടയത്
ആഹ് അയനെ കൊണ്ടയതാ പോയി വന്നാണ്ട്
ഉമ് ഉമ്
ഇങ്ങനെ രണ്ട് സം വ്ടെ നിന്നപ്പളേ നാളെ നാളെന്ന് നിങ്ങ പറഞ്ഞിനി
ഉമ് ഉമ് മടി വരാതെ നോക്കിക്കോ
ആഹ് അതാ പ പിന്നെ അതെ വ്യാഴായ്ച തോന്ന്ണ്ട് ഒരു കൊല്ലല്ലെ കഴിഞ്ഞിട്ടുള്ളൂ ഇഞ്ഞ് ഇപ്പം ദുബൈല് ആ എട്ട് കഴിഞ്ഞു ഇത് ഒമ്പതാണ്
ഉം പുള്ള എടുക്ക നിക്കാനെ എപ്പളും ഉം
ആഹ് അതെ നല്ലതില് നിക്കട്ടെ പഠനം പൂർത്തിയാക്കി നിക്കാള്ള
അതന്നെ ഉം അതന്നെ ജീവിതത്തിലൊക്കെ അവസാനം വരെ ഉപകരിക്കണ കോലത്തിലാക്കട്ടെ
അതന്നെ എവിടെ മക്കളൊക്കെ ഉറങ്ങിയോ
ആഹ് രണ്ടാളും ഉറങ്ങീ ഇന്ന നേരത്തെ തന്നെ ഉറങ്ങീണ് പിന്നെ മോന് നേരത്തെ ഒൺന്നീനി അപ്പം പിന്നെ പിന്നെ പകൽ ഉറങ്ങിട്ടുംല്ല പി പിന്നെ ഞങ്ങള് വൈ നേരത്തെ മീൻ വാങ്ങാൻ പോയിരുന്നു കുറച്ച് നേരത്തെ വൈകുന്നേരം അപ്പൊ തിരിച്ചു പോരുമ്പോ വണ്ടിന്ന് ഒറങ്ങിയതാ
ആഹ് നീ എങ്ങട്ടാ അങ്ങാടിക്ക് പോവല
അത് ഇവിടെ കുറച്ച് അപ്പുറത്ത് കൂളിമാടന്ന ഒര് സ്ഥത്ത്ക്ക് പോക അതോടന്ന് ഞങ്ങൾ അങ്ങനെ പോവലൊന്നും ഓല് പോവും പോവാന്നല്ലാതെ ഞാൻ പോവലൊന്നുല്ല അപ്പൊ ഇന്ന് പ്പോ കണ്ടിനി പോര്നോയിച്ചാണ്ട് അങ്ങനെ പോയതെ അത് മീൻ വാങ്ങിട്ട് കൊറേ ഇല്ല സാധാ മീൻന്നെ മീൻ ഇപ്പൊ വാങ്ങീട്ട് കൊറേ കാലായി പെരുന്നാള് കയിഞ്ഞാ രെ മീനന്നെ ഇവിടെ വാങ്ങിയില്ല പിന്നെ നല്ല വെലാണ് ട്രോളിങ്ങാണ് ന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഇന്നലെ ഒന്ന് രണ്ട് പ്രാവശ്യം പൊറത്തുന്ന് തിന്നീനി ഓലെ കൂടെ നാടൻ ചോറ് തിന്നപ്പം അപ്പൊ നല്ല രസണ്ടായിനി അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞ് നല്ല രസണ്ട് ലേ അപ്പം പിന്നെ ഇഞ്ഞ് വെല കുറഞ്ഞോപ്പം എന്തോ ആവം ഇന്ന് എതാപ്പ വല്യ വെലല്ല അപ്പ നൂറ്റി നൂറ്റി ഇരുപതോ നൂറ്റി നാപതോ ഒക്കെ ഉള്ളു അപ്പം മത്തി അയില ഒക്കെ നല്ല മ വല് മത്തിയൊക്ക നല്ല വല്പ്ണ്ട്
ആഹ് അത്ശരി ഇന്നട്ട്ന്ന് രാത്രി എന്താ ഫുഡ്
രാത്രി മക്കൾ രണ്ടാളും ഉറങ്ങീണ് അവിടെന്ന് ഞങ്ങള് പോന്നപ്പോ ചായ കുടിച്ചീനി ചായയും ചെറിയ ക്കടിയൊക്കെ സാൻവിച്ചതൊക്കെ കഴിച്ച് അപ്പം ഇനിയിപ്പോ ഇൻക്കും ഒന്നും വേണന്നല്ല ഇനി പോൽക്കൊന്ന വേണോ അറീല് മിക്കവാറും വേണ്ടി വരീണ്ടാവൂല്ല വേണെങ്കി വേണെങ്കിൽ ല്ല ഇണ്ട് ആഹ് ചപ്പാത്തി ഇണ്ടാക്കാ പറയല്ണ്ട് ചപ്പാത്തി മതിന്ന് പറയാ കൂടുതലും വേണ്ടി വരല് ഇല്ല അത്കഴിച്ച്ണ്ടാവും പിന്നെ എന്തേ തിന്ന് വേണോ ചോദിക്കും വേണങ്കിൽ ഇണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ച് ചെൽപ്പൊക്കെ ഞാന് ഉച്ചകത്തന്നാണ്ട് കൊടുക്കും ഞാൻ നല്ല കറിയൊന്നും ഇല്ലെങ്കി പിന്നെ ചപ്പാത്തിക്കൊരു ക്കൊണ്ടാവൂല്ലല്ലോ അപ്പ കറി വേണം അപ്പൊ ഞാൻ മീൻ ഇപ്പ ഞാന് മീൻ നന്നാക്കി മസാല പെര ട്ട്യേച്ച്ണ് ഇനി വേണെങ്കില് പൊരിച്ച് കൊടുക്കാ അഥവാ വേണെങ്കില് അല്ലെങ്കി നാളെ രാവിലക്കൊക്കട്
ആഹ് ഇഞ്ഞി ഫ്രിഡ്ജിണ്ടായ
ആഹ് സുഖന്നെ ഉം അയില നന്നാക്കി മത്തി അങ്ങനെ എടുത്ത്
ആഹ് നന്നാക്കി വെച്ച നമ്മക്ക് എട്
ആഹ് മത്തി പിന്നെ ഞാന് പിന്നെ അല്ല രാത്രിയല്ലേ ഇന്നിപ്പ ആഹ് സുഖേനി ആഹ് തെർച്ചും ചെയ്യും പിന്നെ ഞാനി കയ്യില് ഫോണുഏനി അപ്പ പിന്നെ ഞാൻ അയില റെഡിയാക്കി അയിന് പണിയില്ലല്ലോ
ആഹ് അഹ് ശരി
വിചാരിച്ച്
ഇ ഇം പിന്നെ വേറെ എന്താ പേ പോയീന്യോ ഇന്നലെ
ഇന്നല പോയില്ല പറയാ നമ്മക്ക് ഇവലെ കിട്ടണ്ടേ ഉശാറായി കഴിഞ് പറഞ്ഞ് അവിടത്തെ പരിപാട്യൊക്കെ
ആ എല്ലാരും വന്നീനിലേ
ആഹ് ഞമ്മള് പിന്നെ കിട്ടീല്ല ഇന്ന്പ്പങ്ങട്ട് രസണ്ട് ന്ന് ന്ന് നാളെ പോവാ വരാന്നറ്ഞ്ഞോലോടെ ആ രാവിലെ വര്ണ്ട്ന്ന് ഞാൻ പറഞ്ഞ് നാളെ ഞാൻ പോരൂലാന്ന് അങ്ങനെ ഇന്ന് പിന്നെ പോയിട്ടൊന്നുല്ല രാ അയ്ലെ രാവിലെ മ മദ്രസും കാര്യങ്ങളൊക്കെന്നെ പിന്നെപ്പിന്ന് വൈകുന്നേരം ഓലെ അങ്ങോട്ട് പോവാൻ വേ ണ്ടിന്ന്ണ് മക്കളോടൊക്കെ മാ റെഡ്യാവാന് പറഞ്ഞു വണ്ടി കേയറി ഇന്നോടൊന്നും പറഞ്ഞതൂല്ല പിന്നെ അപ ഞാന് ഞാൻ പിന്നെ പോകവണ്ടിലക്ക കയറി സ്റ്റാർട്ടാക്കി പോവാൻ നിക്കുമ്പോ ചോയ്ച്ച് പോരുണ്ടോ ഞാ പറഞ്ഞ് ഞാ വന്നില്ല ഇങ്ങൾ പൊയ്ക്കോളീ അറഞ്ഞ് അങ്ങനെ ഓര് പോയി കൊറച്ചങ്ങട്ടൊട്ക്കോ പോയി ഇങ്ങാടന്നെ വര്ണ്ട് മീന് വാങ്ങാൻ പോര്ണ്ടോയ്ച്ച് പിന്നെ
ആ ആ അതത്തെ പോവാഞ്ഞി
അത് അപ്പ ഇന്നല മാട്ട്മ്മലൊക്കെ പോയി വന്ന് പിന്നെ രാത്രി കാത്ത്ക്ക്ണ്ടാവും പോട്ടെ ഒര് ചങ്ങായിണ്ട് ഭയങ്കര എപ്പോഴും അപ്പോ പിന്നെ അത് മൊട്ങ്ങാൻ പറ്റൂലല്ലോ അതായിരിക്കും ഞ്ഞി വേറെന്തോ ഉണ്ടേന്യോ അറീല തെരക്ക് ണ്ട്ന്നാ പറഞ്ഞത് ഞാൻ വിചാരിച്ചതായിരിക്കും ഞാൻ പിന്നെ ചോദിച്ചിട്ടൊന്നുല്ല എനിക്ക് പിന്നെ ആദ്യേ ഒർപ്പ് ഇണ്ട് അല്ലാതെ ഒരിത് നടക്കേണ്ടാവിലാന്ന് ഞാൻ പിന്നെ അത്രേ വിചാരിച്ചിട്ടൊളളു പിന്നെണ്ട് മീൻ വാങ്ങാൻ പോവാറ്ഞ്ഞങ്ങനെ പോയത്
അഹ്സെരി
പിന്നെന്ന് വൈകുന്നേരൊന്നും ഫ്രീ കിട്ടീട്ടില്ലല്ലേ ഇവരെന്നും കളിക്കാൻ പോവൽ ല്ലെന്നപ്പോ മഴ ആയതുകൊണ്ട് കളിക്കാനും പോയില്ല അവ്ടെ മഴണ്ടായിന്യോ
ഇവടെ മഴൊന്നുല്ല ഇന്ന് കൊറവാ ഇന്നും ഇന്നലെ ഒക്കെ
മ് മ്മ് മ് അത്ശെരി ഇന്ന് ഇവടെ നല്ല വെയ്ലേനി പിന്നെപ്പം വൈകുന്നേരൊന്ന് പെയ്ത് നല്ല മഴ ഒരു അഞ്ചര അഞ്ചര ടൈമില് പിന്നെ എപ്പളാ കെട്ക്കല് ന്നേരം വെഴ്
ഓല് വന്ന് മ അല്ല മദ്രസട്ട് വന്ന്ണ് ഞ്ഞി ചോറൊക്കെ തിന്നട്ടെ വേം ഞങ്ങൾ വേം കട്ക്കലാ ചോറ്ന്നൽ ആരുല്ലല്ലോ കാത്ത്ക്കാൻ
വിശാലം
ആ തന്നെ വേം കെട്ന്നാ പിന്നെ അത് വെരാൻ കൊറേ നേരം വൈകോ
ആഹ് ചെല്പ്പം പത്തണി ഒമ്പേര പത്തണി ഇപ്പയ്ന് കളിള്ളേനോട് ചെൽപ്പൊമ്പേരക്കൊക്കെ വന്ന് പത്തരക്ക് പോകും ച്ചപ്പോ എന്നൊന്നും പോവൂല എട്ക്കൊക്കെ പോകും ഓരെ നല്ല ബോധിഷ്ടപ്പെട്ട ആൾ ആ് ചെറുതായിട്ടൊക്കെ വല്യൊരു തൊന്നുല്ല ടീം ചെറിയൊരു ടീമിന്റെതിലൊന്നും വല്യതൊന്നുല്ല അങ്ങനെ അല്ല അങ്ങനത്തെ പിരാന്തൊന്നും എന്നാലും ഇങ്ങനെ ഒരാളൊക്കെ ഇങ്ങനെ പറയും പിന്നെ അപ്പൊ അവിട ഒരിക്കല് തായിട്ട് ആൾക്കാരൊക്കെ ഒണ്ട് ഇവിട താഴതന്നെ പീടികേല് ടി വി ഒക്കെ വെച്ച് എന്നൊന്നും പോകൂല ചെലേവസം പോവും പോവും ഇന്ന്‌പ്പം ചെലപ്പോ പോയിറ്റ് പോന്ന് ഇന്ന് വൻ ത്തെരക്കാന്ന് തോന്നണുണ്ട് പിന്നെ പന്ത്രണ്ടരക്കൊക്കെ ഒണ്ടല്ലോ ചെല ദിവസം അന്നൊന്നും ചെലപ്പം പോവൂല എന്നൊന്നും പോവൂല ഈ ഓ പ പത്തരക്കുള്ളേനാ പോവ പത്തേരക്കുള്ളേന് പോയാ പിന്നെ പിന്നെ എനിക്ക് തോന്നണ് അന്ന് പന്ത്രണ്ടരക്ക് ഒണ്ടോ സംശയ ഒണ്ട് ചെലേ ദിവസം പത്തരക്കും പന്ത്രണ്ടരക്കും ഉണ്ടാവും ഉണ്ടാവില്ല
ഏഹ്
പോയാ പിന്നെ
ഉം പിന്നെ വേറെന്താ
ഉം വേറെന്താ പിന്നെ ഇങ്ങനെ പോണ്
ആഹ് മക്കളൊക്ക ഒറങ്ങിയോണ്ട് ഇനിപ്പോ ഉം കാരാട്ടൊന്നും ഇല്ലാ ഉച്ചക്കത്തെ ചോറ് ഉൺ ആഹ് ആ പിന്നെ ഇവിടെ ചോറ് കാര്യായിട്ട് ഉച്ചക്കത്തെ ചോറ് പ്പവരണേ ഭാരായിട്ട് ആരും ഇല്ലാത്തുകൊണ്ട് പിന്നെള്ള ക്കും മതിയല്ലേ മ്ഹും ഓക്ക് പിന്നെ എന്തേ മുട്ട എന്തേല് കള് പൊരിക്കും
ഉം ഉം ഉം ഉപ്പേന് മുട്ട പൊരിച്ച് തരാന്ന് അതായോണ്ട് ഉം ഉം ഞാനും അങ്ങനത്തന്ന്യാ ഞാ ആദ്യ ഒക്കെ ഉം ഉം കാ എന്നാ നോക്കന്ന ആള് ആഹ്